ആ എന്താ വർത്താനൊക്കെ?
നല്ലർത്താനം.
ആ
എന്തെയ്ണു?
വീട്ടില്ണ്ടേ.
ആ പണിയൊക്കെ കഴിഞ്ഞ്
ഓ പണിയൊക്കെ കഴിഞ്ഞ്. ഒരു രാത്രി ആയില്ലേ ഓ ഫുഡോക്കായി.
ഉം മക്കളൊക്കെ?
മക്കൾത പഠിക്ക്ന്ന്.
ഉം
സ്കൂളെയ്ക്കൊള്ള എഴ്താണ്.
ആ മഴണ്ടോവിടെ ഉം ഇന്ന് ലീവ് ട്ടിക്കല്ലേ?
ആഹ്
ഇന്നിപ്പോ ഒരു മഴക്ക് ഒരു ഒഴിവുട്ടല്ലോ
ഇവിടൊന്നും ഇവിടന്ന് പെയ്തു ഇന്ന്
ഹ ഹ പെയ്തോ
മ് ഇന്നാലും കുറെയൊക്കെ തുണിയാള് ഒണങ്ങി കിട്ടും പിന്നെ എന്താ സ്പെഷ്യൽ പഠിപ്പിക്കാൻ നിക്കാണ് നാളെ എക്സാമിൻഡ് ആ എറച്ചിഇണ്ട്
ആ ശെരി
പഠിപ്പിച്ചട്ടെന്ന് കർതീട്ടാ
ആ സ്പെഷ്യൽ ഒന്നുല്ല്യാ സ്പെഷ്യല് മീൻ കറിയും ചോറും ഉപ്പേരി പപ്പടം മീൻ പൊരിച്ചത് അച്ചാർ മുരിങ്ങന്റലതോരൻ മ്
ഒറ്റക്കാ അതോ എല്ലാരും ഉണ്ടോ ഫാമിലി
ആ പപ്പാവും ഉപ്പയും
ആ
പിന്നെ എവിടേക്കെങ്കിലും ടൂർ ഒക്കെ പോവലുണ്ടോ
ആ പോവലുണ്ട് വയനാട്ടിൽ ഒക്കെ പോവും
എങ്ങനേഇണ്ട് അവിടെ
അവിടെ കാലാവസ്ഥ അവിടെ ഭയങ്കര മഴ ആണ്
മ്
മഴയും പിന്നെ ചെറിയ വെയിലെ ഒള്ളു നമ്മളെ അത്ര വെയിൽ ഇല്ല അവിടെ ഓല്ക്ക് തുണികളൊക്കെ ഒണങ്ങ അതൊക്കെ പണിയാണ്
റിസോർട്ട് എടുത്തക്കയ്ഞ്ഞു
അല്ല എല്ലാരെ റിലേറ്റീവ്സ് ഇണ്ട് ആ എടക്ക് പോവലിണ്ട് ഓലെഅടുത്ത് പോവുമ്പോ ക്കെ യാത്ര നല്ല സുഖാണല്ലോ നേര ക്കൊരു യാത്ര ചെയ്യുന്നത് നല്ലാ മനസിനൊക്കൊരു സന്തോഷവും സമാധാനമൊക്കെ ആണല്ലോ പ്പങ്ങനൊന്ന് താവുമ്പൊന്ന്പോവും ചൊരം കേറി പോകും ഉം എല്ലാർക്കും ഇഷ് ടമാണ് പോണത് വണ്ടിയുള്ളവർക്ക് പിന്നെ സുഖാണ് അല്ലാതെ ഫാമിലിയായിട്ട് തന്നെ പോവാല്ലോ
ഉം വണ്ടിണ്ടാവൂല്ലേ
ഓഹ്
ഉം ക്ഷീണമങ്ങ തൊന്നൂല്ലാല്ലേ
യ്യേ അങ്ങനത്തെ പ്രശനൊന്നുല്ല കൂട ള്ളോൽക്കൊക്കെ ണ്ടാവേണ്ട് ഞമ്മക്കില്ല ഞമ്മക്ക്ണ്ടാവേല്ല അങ്ങനൊന്നും പോയി ശീലായിപ്പോയി ആദ്യൊക്കെ ണ്ടാവല്ണ്ടെയ്നി പിന്നെ എന്നുങ്ങനെ പോയി പ്പ കറക്റ്റായി ആദൃൊക്കെ പോവുമ്പോ പെട്ടെന്നിട് ദൂരെ യാത്ര പറയുമ്പയി അതിൻ്റേതായ ബുദ്ധിമുട്ടായി പ്പോ പിന്നെ ആ പ്രശ്നോന്നുമില്ല പ്പോ എന്നും പോയാലും വലിയ കൊഴപ്പ ഇല്ല
ആഹ് മക്കൾ എത്രിലാ പഠിക്കുന്നെ
പത്തിലാ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒന്ന് നാലിലും
ആഹ്
വീട്ടില് ചക്ക ഒക്കൊണ്ടോ ഓഹ് ക്ക്
ആഹ് ചക്ക ഒക്കെ ഉണ്ട് ചക്കയോട് ച ക്ക വെറുതെ വീണങ്ങനെ കടക്കുവാ
ഏ ചക്കപ്പൊരിയോ ഒക്കെ ഉണ്ടാക്കി
ഉം കുറെയൊക്കെ ഉണ്ടാക്കും അയിൻമേ ഇങ്ങനെ പണി എടുക്കാൻ മടി വെറുതെ കിട്ടുവാണേ തിന്നാ സുഖാണ് മഴയത്ത് അത് ചക്ക കാരണം നറച്ച് ഈ ച്ചിം
ആഹ് ഈച്ചയും കൊതുവും കൊത്തളങ്ങയും
ത്തനെ താലെ വീണുംകൊണ്ടാണ്
ആ വടിണ്ട് മുറ്റത്ത് പഴഞ്ചക്ക വീണ് ക്ണ്
ആ ഇത് പഴ പഴഞ്ചക്കല്ലേ വെര്ക്ക ചക്കെഞ്ഞെണ് മധുരം കുറവേക്കാരം ക്ഷേ ന അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ തന്നാ രസള്ള
ആ ആ ഇവങ്ങനെ മുറ്റത്ത് വീണ് കട്ക്കാണ്‌ അത് വാരിട്ടാള അല്ലെ ഉള്ളതാണ് കിട്ടൂല്ല അപ്പോ, അത്ങ്ങനെ ഇന്നോവണോ ഞാനൊന്നിട്ടുപു കൊത്തളങ്ങാ ഇറങ്ങി കിടക്കുവാ
ഉം ചക്കേടെ ഉണ്ടക്കി കളയും
ഓ പഴം ചക്കേനോട് പിന്നെ നല്ല മൂത്ത ചക്ക എടുത്തു ചക്കപ്പൊരി ഒക്കെ ഉണ്ടാക്കാം. ഹരിച്ചിട്ടിട്ട് കാ ക്കെ ചെയ്യ ചക്ക പൊരിയുണ്ടാക്കിനി തു നെ
ഇനി അട ഇണ്ടാക്കിക്കോളി
ആ
ശർക്കരയൊക്കെ ഇട്ടിട്ട് ഏ അയ് എന്ന അതു എളുപ്പന്നേക്കാ രം
ഇത് പിന്നെ വല്യ പണിയൊന്നുമില്ല ഇല്ല, ചക്ക പൊരി ഉണ്ടാക്കാൻ പണിയില്ല ഇല്ല കൈപ്പ്ണ്ട് ന്നാലും പണിയുണ്ടെന്നായിരിക്കും
ആ അതയന്ന് വേറ് ത്തി കിട്ടണം എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ, രാത്രിക്ക് ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണം ഉം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയുണ്ട് രാത്രി, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ആഹ് ചോറ് നൈക്ക് ചപ്പാത്തി ഒന്നും ആയ്ട്ടില്ല
മ്
പിന്നെ ചെടികളൊക്കെ ഉണ്ടോ മ് ചോറ് തിന്നാലെഉളളൂ ഒരു തൃപ്തിയാവുക
ആഹ് ചെടികളില്ല ചെടികള് വളര്‍ത്താൻ കഴിയൂല കോഴി ലെ ഉണ്ട്
ആ ആ കോഴികള്‍ എത്രണ്ണം ഉണ്ട്
കോഴികള് ഒരു പന്ത്രണ്ട്എണ്ണം ഒക്കെഉള്ളു
മ് മുട്ടന്തേ മു പ്പ ഇടുന്നില്ലെ
മ് എന്നിട്ട് മുട്ട എന്തുചെയ്യാ വിക്കലോ അതോ
ആഹ് മുട്ട വക്കല മുട്ട വക്കല നമ്മള് ആവശ്യത്തിന് നമ്മള് എടുക്കും ബാക്കി കൊടുക്കും പകര ബാക്കി ഒന്നിന്
ഉം എന്താ കടയികൊണ്ട കൊടുക്കേ
വീട്ടുകാർ ഒക്കെ വാങ്ങും
ആഹ് അതുകൊണ്ട് ചെറിയൊരു വരുമാനമായില്ലേ
ആഹ് ചെറുത് ന്ന് പറയാൻപറ്റുളളു നല്ല പണിയാണ് ഇവറ്റുങ്ങളെ നോ
ആഹ് ഇവിടുണ്ട് ഒരു ആറെണ്ണം ആകെ സ്മേല്ലും ഇതൊക്കെയായിക്കര തീറ്റകൊടുക്കാനും ആ ചോറ് തന്നെയാണ്
തീറ്റ വാങ്ങിവേണം തീറ്റ
ആഹ് ന ഇവിടെ തീറ്റ വാങ്ങുന്നില്ല ഗോതമ്പ് അരി ചോറ്
ആഹ് ആഹ് ശരി
ഗോതമ്പ് കിട്ടണത് അത് കൊടുക്കും അരിഇട്ട് കൊടുക്കും അത് എന്ത എന്താപറ്റി കൊടുക്കുക
ഗോതമ്പ് പിന്നാ ഗോതമ്പ് കിട്ടിയാൽ കൊടുക്കുവോ അല്ലെങ്കില് പിന്നെ അരി കൊടുക്കുവോ അല്ലെങ്കില്‍ പിന്നെ തീറ്റ വാങ്ങുമോ പോയി തീറ്റ വാങ്ങല
ആഹ്
കോയിതീറ്റ വാങ്ങാൻ എന്ന് പറഞ്ഞാല് അയിൻപതു റുപ്പികക്ക് കൊറച്ചു ദിവസം കൊടുക്കാനല്ലേ ഉണ്ടാകുള്ളൂ കഷ്ട്ടാണ് എന്നാലും വേണ്ടില്ല ഞമ്മള് ആവശ്യത്തിന് മുട്ട ഇടുക് പുഞ്ചിചെയ്യ
ആഹ് അത് ശരിയാണ് ഞമ്മളെ ആവശ്യത്തിന് പൊറത്ത്ന്നു വേട്ച്ചാണെങ്കിലും നല്ല പൈസ കൊട്ക്കണ്ടെ
അതെ ഉം ക്കെ നാടന്നെ ആയത് ഇത് മക്കക്ക് കൊടുക്കാനും ഇതാണല്ലോ
ആഹ് വിരിച്ചൂലേ?
ഓഹ് ഇക്കും പിന്നെ മയായ പിന്നെ വി ക്ക്യാൻ പറ്റൂല.
ആഹ് ആഹ് അല്ലാ ഈ കോയി നഞ്ഞി കോയ് പേന്ണ്ടാവൂലേ
ഓഹ് അഹ് ചൂട്കാലത്ത്
ആഹ് ഇവിടെണ്ടായ്ന്നു ന്നട്ട് മേത്ത്കൂട്യെക്കെ കേറി നറച്ച് മുറി യേര്ന്നൂ. അതാണ് അതിച്ചോളോണ്ട്ള്ളൊരു ബുദ്ധിമുട്ട് അല്ലാങ്കി കോഴപ്പ
ഒരു മരുന്ന് കിട്ടും അയില് പിന്നെ ഒരു ബക്കറ്റ് അര ബക്കറ്റ് വെള്ളത്തില് അത് ഒയ്ച്ചിട്ട് അയ്ല് മു ക്ക്യാ മതി കോയി
ആഹ് ന്നാ അ ദ് പോവൂലേ ആഹ് ആഹ് ഏഹ് ഇവട നറച്ച് ഇണ്ടാരുന്നു ന്നിട്ട് നാര ങ്ങടേലിം ആഹ് ക്ക ഇട്ടിട്ട് അയിന് ഒരു കൊറവുണ്ടായ് ഇപ്പല്ലാന്ന് തൊന്ണു ഇപ്പ ചൂടില്ലാത്തപ്പോ ഇല്ലാ ഇപ്പൊ രണ്ട് കോയികള് ക്കസുഖാണ് അയിറ്റ നല്ലെങ്ങനെ കറ കറെന്ന് മരിച്ച് വീഴ്കാ
തൂക്കലാ
ആഹ് തൂങ്ങി വേ രണ്ടെണ്ണം കൂട്ടീന്ന് ഇറങ്ങേ ഇല്ലാ അവിടുന്ന് മരുന്ന് കിട്ടി പാരസെറ്റ് റ്റാമോളോ എന്തോ കൊണ്ടുന്ന് കൊടുത്തു
ആഹ കൊറവില്ലേ
ഇല്ല ഇപ്പം ഇന്ന് ഒക്കെ കൊറച്ച് വെള്ളം ഒക്കെ കുടിക്കല് തൊടങ്ങിക്കണു പൊത്തെക്കൊന്നും ഇറങ്ങണില്ല നടക്കുമ്പോ ക്കാ വീഴാമ്പോവാ
ആഹ ശരി
അ എന്തിൻ്റെ
ദഹനക്കേടെ ഓരോ തിന്നിട്ടേ ദഹനകേട് വെളുത്തുള്ളിയും ചെറി ഉള്ളിയും കറിവേപ്പില അതൊക്കെ കൂടി ഒരു ആ കൊച്ച് അതിൻ്റെ നീര് കൊടു തോക്ക് അതാ ദഹനകേട
ആഹാ അതുങ്ങനെ കറകറയന്ന് വലിച്ചാ ആഗ
ഉം
കപ്പകെട്ടും ഉണ്ടെന്നാല് പനയെനാന്ന് ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടൂലെ
ടോക്‌ടറോട് പറഞ്ഞാപ്പോ ടോക്ടർ മരുന്ന് എയിതിയത് തന്നെയാണ് പാരസെറ്റാമോള്
ആഹ
ഉം ടോക്‌ടർ എഴുതിയതാ
ആഹാ ശരി
ഇവർക്കെന്താ നെറ്റ് വലിയാ കൂടാ
അല്ല അല്ല മരത്തിന്റെ കൂട് രണ്ടുന്നണ്ണം ഉണ്ട്
ആഹ
പിന്നെ വാർപ്പിന് കൂടുണ്ട് വൈകുന്നേരം മാത്ര ഇവിടൊളളു പകല് ഇ നായ്കളാ ശല്യം നല്ലൊ ഉണ്ട് വൈകുന്നേരം ഒന്നു തൊറന്നിട്ട് അപ്പം തന്നെ മുടിയതാ
ഉം ഉം ഇവടെ ഞങ്ങള് ആദ്യത്തെ കൂട് കൂടായിന്നപ്പൊ അയിന് നേരിയ അടപ്പ് അണ്ടായിന്നില്ലാ അപ്പ കൂട്ട്ന്ന് രാത്രി എല്ലാരും ഒറ വീണണ്ടാ എടുത്തും കൊണ്ട് പോം അത് നല്ല
ആ അതന്നെ ആ അയ്ഷ്
പിന്നേ മൂടലില്ല
ഉം നാ കോട്ടെന്നാല് വോക്കേഷൊന്നുല്ലല്ലോ
ആ അ എല്ലാവരുന്നുല്ല ന്നാ ശെരി ആഹ് ആ